ഹ ഹലോ ആഹ് കേക്ക ണ്ട്
ഉം പിന്നെ എന്ന്തൊരിക്ക ആ സുഖ അവിടെ മഴയൊക്കെണ്ടോ
ഇല്ലില്ല ടെ മഴല്ല ഇന്ന് നല്ല വെയിലാണ് നല്ലൊരു അന്തരീക്ഷംന്ന് തെളിഞ്ഞ അന്തരീക്ഷ
ഉം ഉം എന്തെലും ജോലി ചെയ്യുന്നാ അതോ വർക്ക്
അല്ലല്ല ഹോം മേക്കർ ഉം അത്
കേക്കൊക്കെ ഉണ്ടാക്കോ
ഇല്ല കേക്ക് ഞാൻ ഇണ്ടാക്കോക്കി ഈ പ്രാവശ്യന്റെ മോന്റെ ബർത്ത്ഡെക്ക് ഇണ്ടാക്കി ഞാനും എന്റെ അയൽബക്ക ത്തെ ഇന്റെ ഫ്രണ്ട് ണ്ട് ഓളും കൂടിട്ട് ഇണ്ടാക്കി. ഓള് അധികം കേക്ക് ഇണ്ടാക്ക്ന്ന ആളാ. ഞാൻ കൊറെ മുന്നേ മറ്റേ നമ്മുടെ കൊറോണ കാല്ത്തൊക്കെ എല്ലാവരും കേക്കുണ്ടാക്കുക്കെ ചെയ്തിരുന്നല്ലോ. ആഹ് ആഹ് ആഹ് ആ ടൈമില് ഞാൻ ഉണ്ടാക്കി ഓക്കി. അന്നൊക്കെ സക്സസ് ആയിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ ഫ്ലോപ്പയി അപ്പൊ പിന്നെ ഞാന് നിർത്തി.
ഫ്ലോപ്പ ആയെന്നും പറഞ്ഞണ്ട് ഒര്റാവശ്യല്ലേ ഫ്ലോപ്പായൊള്ള് പിന്നെ അത്
ഉം എന്താ ഞമ്മള് നല്ല റിസ്ക് എടുക്കണ പോലെ തോന്നും അത്. നിക്കുമ്പോ ഉം പാടാണ് അപ്പൊ ഫ്ലോപ്പ ആവുമ്പോളെ കൊറേ സാധനം നഷ്ടവും എ ചെയ്യും. എസ് ടൈമും ടൈമും ഒക്കെ നഷ്ട്ടപ്പെടല്ലേ അപ്പൊ ഭങ്കര സങ്കടായി തോന്നി. പിന്നെ ഞാന് അതിന് നിന്നിട്ടുണ്ടായിന്നില്ല. ഇപ്പൊ മോന്റെ ബർത്ത്ഡേക്കെ ഞാനോളും കൂടിട്ടുണ്ടാക്കി.
ഉം ഉം ഉം ഉം.
ഉം.
ആഹ് പിന്ന
ഇങ്ങള്ണ്ടാക്കോ?
ഞാൻ ഞാനു ണ്ടാക്കിട്ടിണ്ട് ഞാനൊണ്ടാക്കി സ്വന്തയിട്ട് പഠി ച്ച് ആക്കി മോൾഡേജ് സെവന്ത് ബർത്ത് ഇത്തിരക്ക് ഞാനുണ്ടാക്കിയിരുന്നു. ആഹ് പിന്നെ ഞാ ഒണ്ടാക്കിയില്ല കാരണം ഈ പറയുന്ന നിക്ക് ഈ സെല്ല് ചെയ്യുന്നവർക്ക് ലാഭം വല്ലോ ഒള്ള് അമ്മളിങ്ങ സാനം വേടിച്ച് കൂട്ടമ്പഴത്തേക്ക് നഷ്ട്ടേ ഒള്ള്.
ആഹ് അതെ ശരിയാ ആ ഇത് കുറച്ച് സാനം വേടിച്ചിട്ട് കൊറെ കേക്ക് ണ്ടാക്കുകയാണെങ്കിലേ അതുകൊണ്ട് ലാഭള്ളൂല്ലെ. പക്ഷെ ഇപ്പൊ ആഹ് ഇപ്പൊക്കെ കേക്കിനൊക്കെ ഭയങ്കര ഏയ് റ്റാണ് ട്ടോ അറനൂറ്റൻപത് ആ നൂർ ർ ഞങ്ങ ങ്ങള് മോള ബർത്ത് ഡേക്ക് വൺ കെ ജിക്ക് മോള ബർത്ത് ഡേക്ക് അയിന്റെ എന്താ ഫ്ലേവറിനനുസരിച്ചാണ്. തറയി
ആ അത് അറിയാം ഫ്ലേവറ് സാധാ വൈറ്റ് ഫോറസ്റ്റിനും ബ്ലാക്ക് ഫോറസ്റ്റിന് തന്നെ പത്തെഴ് അറുനൂറ്
ആ എഴുന്നൂറിന്റെ അടുത്തൊക്കെ ഉണ്ട് ആ ഓരോ കടകള് മാറ്റണ്ട് ഞങ്ങള് ഏതോ വേറെ ഏതോ ഫ്ലേവറാ വാങ്ങിച്ചേ
ഉം ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടല്ലേ ഇപ്പൊ ഒരുപാട് ഉണ്ട് വേറയ്റ്റി ഐറ്റമ്സൊക്കെ ആയിട്ടുണ്ടല്ലോ ഹ് അങ്ങനെ
ഒരു കിലോ കേക്കിന് അല്ല റെഡ് വെൽവെറ്റൊന്നും അല്ല റെഡ് വെൽവെറ്റൊന്നും അല്ല ഉള്ളില് വൈറ്റ്നായിരുന്നു അതിന്റെ മുക മുകളില്ങ്ങനെ ക്രീമില്
ആ ഇവിടെ റെഡ് വെൽവെറ്റിനാ തൊള്ളയിരം റൈ റ്റാ വരുന്നത് റെഡ് വെൽവെറ്റ് മാത്രം അതിനകത് വേറെ ഫില്ലിങ്ങ്സൊന്നും വരത്തില്ല റെഡ് വെ ഇത് കേക്കിന്റെ
ആ ആ ആ അതെ നിട്ടാണ് അത്ര റൈ
കളറിന് മറ്റേ ഒള്ളേ നമ്മള് ഇത് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി
ഹ് അതിനെ കുറിച് അറി അ ഹ്മ് അതെ എഡകെടക്ക് ഉണ്ടാകോ കേക്ക്
ഇപ്പൊ ഞാൻ കുറെ നളായിട്ട് ഉണ്ടാകുന്നില്ല
അ ആ എന്റെ അടുത്ത് ഇപ്പൊ സാധനങ്ങള് ഇണ്ട് ഇനി ക്രീമാണ് കിട്ടേണ്ടേ ക്രീമിനല്ലേ ഭയങ്കര
വിപ്പിംഗ് ക്രീമിന് നൂറ്റി എമ്പത് രൂപ റ്റി അമ്പയ് രൂപ
ഹാ ഒരു കിലോക്കോ ഞാന് അ ഞാന് പ്പൊ മോന്റെ ബർത്തിടയ്ക് വാങ്ങിയതിന് നൂറ്റി നാപ്പത്തി അഞ്ഞൂറിന്
ഹ് ആ അതെ ഇന്ക് ഒരു കടേല് നിപ്പു നിക്കണ്ടായിനി അപ്പോഴത്തേക് ആ കടേന്ന് നമ്മള് മൊത്ത കച്ചവടക്കാരെന്ന് എടുക്കുബോയത്തേക് വേല കൊറച്ചില് കടകാര് എടുക്കുന്നെ ആ റൈസിന് കിട്ടും അങ്ങനെ കിട്ടീട്ടുണ്ട് അല്ലയ്ന്റെ വേല റൈറ്റ് കൂടുതലാ
ഹ് അതെ അതാണ് അതി കൂടുതല് റൈറ്റ്ള്ളത് വിപ്പിംഗ് ക്രീമിന് ഹ് ബാക്കി ഒക്കെ നമുക്ക് വെ ഒരു പേക്ക് വാഗിച്ചാലും കുറെ പ്രാവശ്യം യൂസ് യ
പിന്നെ മൈദയും ട്ടയല്ലേ മൊട്ടയും മൈദയും നമ്മക്ക് കോയ പോല്യ ബാക്കി സാനം അയ്ന്റെ ഡെകാറേഷൻ സാദനങ്ങളും മ തെറ്റാവുന്നത്
ഉം.. ഉം.. ഞാനും പിന്നെ ബ്രെഡുകൊണ്ടുണ്ടാക്കിയിരുന്നീട്ടോ അ.. ആ.. ലൗ ചിഹ്നത്തിന്റെ പിന്നെ ഏ.. ഇല്ലായ്
പുട്ടിംങ്ങായിട്ടാണോ അതോ കേക്കായിട്ടുതന്നെ
തന്നെ ആ.. കേക്ക്, അ എങ്ങനെഎന്തായീബ്രെഡാണ് വെക്കുക. ലൗചിഹ്നത്തിന്റെ ഒരു ഷേപ്പില് ആ.. കട്ട് ചെയ്തിട്ട് ഉം.. ഒൻപത് ആ. പകരം നമ്മള് ബ്രെഡ്‌വെക്കുക.
ക്രീമും ആക്കിയേനെ
അത് സക്സസ്സായി ഇത് മതിയല്ലോന്ന് പറഞ്ഞെല്ലാ കഴിച്ചപ്പോ എന്തിനായിപ്പംകേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ബുദ്ധിമുട്ടണേന്ന് അ.. ആക്കാമതെ അതേപോലെ ഞാനും വിചാരിച്ചു. ഇപ്പൊമെസേ തേങ്ങാ ബന്ന ഉണ്ടല്ലോ അത് കഴിച്ചിട്ടുണ്ടോ ബ്രെഡിന്റെ സ്പോഞ്ച് പോലെ മറ്റേ നമ്മുടെ ബന്നിന്റെ ഒക്കെ പോലെ കുറച്ചുവട്ടത്തിലല്ലേ കേക്കിന്റെ ഇതുപോലെയാണത് കട്ട് ചെയ്തുകഴിക്കാ ചെയ്യാ തേങ്ങാപ്പന്നയെന്നാ പറയുക
ഞാൻപറയട്ടെ, അതിന്റെ യകത്ത്ഫിലിംങ്സ് കാണൂല്ലേ
മാത്രമുള്ളതുമുണ്ട്. തേ ക്രീമുമാത്രമുള്ളത് വാങ്ങിച്ചിട്ടേ, ഏ.. ശരിക്കും അതി കവർചെയ്താൽമതി ഞാൻ വിചാരിക്കും, അങ്ങനെയൊക്കെകുറചു ചെയ്തു കൊടുക്കണെന്ന് അതിനുംവേണം, ക്രീമു വേണം.
ആ.. ക്രീമുവേണം.
ട്ടാണ് കേക്ക് കേക്ക്
ഈ പിള്ളേർക്കല്ലേലും കേക്കുകള് ഭയങ്കര ഇഷ്ടല്ലേ
ഓൽക്ക് ക്രീം ആയാ മതിയല്ലോ ഇത് എന്താ പറയാതെ ഹി ഹി ഹി അതിനെത്ര നാൽപ്പത് രൂപക്കെയാണ് വരുന്നത് നല്ല വട്ടത്തില് ഒരു കേക്കിന്റെ വലിപ്പത്തില് ഉണ്ട് ഏകദേശം
അ ആ അവിടെ മക്കളൊക്കെ എന്തിര് ഇപ്പ എത്ര പഠിക്കുന്നു വലുത കൊച്ചുങ്ങളാ കുഞ്ഞുങ്ങളാ
അല്ലല്ല സ്കൂൾ പോവല് തുടങ്ങി മോള് ചെറുത് യൂ കെ ജി ആയി വല്ത് മൂന്നിലാണ്
ആഹ് ആ മൂന്നിൽ ആ എന്റെ കുഞ്ഞ് മൂന്നാം ക്ലാസ്സില ആ ഒ
അ ആ ഹ ഹ ഹ പിന്നെന്തൊക്കെ ആഹ് എന്റെ ങ്ങനെ
മോള് മോള് പിന്ന ജോലി ഒക്കെ ഒതുങ്ങിയ
ഇല്ലില്ല കയ്യിനെ ഉള്ളു തുടക്കണ തിരക്കിലാണ് മക്കളൊക്കെ പോയി ഇല്ലില്ല ഒന്നും ചെയ്യണില്ല ഞാന് പഠിക്കണം ന്നുണ്ട് കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുന്നുണ്ട് ഇപ്പ തുടങ്ങി ട്ടുണ്ട്
ആഹ് ഏത് കോഴ്സാ
ഡി എഫ് എ
ആ ആ ആ
നിങ്ങള് എത്ര വരെ പഠിച്ചു
ഞാൻ ഡിഗ്രി
ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളു ഇനി ചെറിയൊരു കമ്പ്യൂർ കോഴ്സ് ചെയ്തിട്ടാലേ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ട് എന്തിനേലും ഒക്കെ ഇറങ്ങണം
ആ ആ ഓ ഞാനൊന്നിനും ഇറങ്ങുന്നില്ല ഞാനിവിടെ ഇങ്ങന
സ്കൂൾ പോയാൽ ആകെയൊരു കുട്ടിയല്ലേ ഉള്ളൂ
ആഹ് ഇനി ഞാൻ ഫ്രീയാണ് പക്ഷെ ഞാൻ ഒന്നിനും പോന്നില്ല അല്ല പി എസ് സി നോക്കുന്നുണ്ട്ട്ടാ ഒന്നിനും പോന്നില്ല പി എസ് സി നോ
നോക്കുന്നുണ്ടാ മതിയല്ലോ ഹ ഹ
അത് തന്നെ ഏറ്റവും വലിയ ഹ കുത്തിരുന്ന് പഠിച്ചാലെ അതിന്
ഉം കിട്ടത്തുള്ളൂ കിട്ടി ലിസ്റ്റില് വന്നെങ്കി തന്നെ ഭയങ്കര റിസ്ക്കാണ് കിട്ടി കിട്ടാൻല്ലേ എന്റെ ഉം ഇല്ല ഇല്ല അതാണ് എന്റെ താത്ത ചെയ് ഇരുന്നു ഓള് ലിസ്റ്റില് വന്നിരുന്നു നാട്ട് കിട്ടീലാ ആ
ഉം ഇതന്നെയാണ് വലിയ ഇത് പി എസ് സി ടെ പ്രശ്ന ഇത് ഉ ഇപ്പ സർക്കാർ ലിസ്റ്റി വരുന്നോർക്കെല്ലാർക്കും ജോലി കൊടുക്കണോന്നൊ- ഉത്തരവുണ്ടല്ലോ ഇടയ്ക്ക്
അതെ ആഹ് ആഹ് ഇണ്ടല്ലേ ആ
ഇനി അടുത്ത മാസം ഒരു എക്സാം ഇണ്ട്
ഉം ആഹ് ആഹ് ആഹ്
ഇങ്ങനക്കെരിക്കണത്
ഉം പിന്നേ വീട്ടിൽ വേറെ ആളൊക്കെ ഇണ്ടോ നിങ്ങള് ഒ ഒറ്റക്കാണോ വേറെ ആൾക്കാരൊക്കെല്ലെ വീട്ടില് ചോച്ചെ ജോയിറ്റ് ഫാമിലി അല്ലേ ചോയ്
അല്ലല്ല അല്ല അല്ല ഞങ്ങള് നമ്മള് മൂന്നേരും കൂടെ-
ആഹ് അ ആഹ്
അവിടെയാ
ഇവിടെ ഞങ്ങള് സപ്പറേറ്റാ ഇപ്പൊ കുറച്ച് കാലെയിട്ടുള്ളയ ഒരു വർഷാവണേള്ളൂ
നമ്മള് കൊറച്ച് സമയായതേള്ളു
അവിടെ ഹസ്ബന്റെന്തെയ്യെന്ന്?
ഹസ്ബന്റ് കോഫിഷോപ്പിലാ.
ഊം
പിന്നെ ഉം ട്രിപ്പൊക്കെ പോവാറില്ലെ? യാത്രക്കെ.
അങ്ങനെ വല്ല്യ ട്രിപ്പ് ഒന്നും പോവാറില്ല പിന്നെ ഈ വൺ സ്കൂൾ അടച്ചേർക്കുമ്പോഴ്ത്തേക്ക് ഒള്ള ഒരു ദിവസം പോയി വരുന്ന അതേ ഒള്ള്. ഇങ്ങനെ നി നിന്ന് ഏഹ് ദിവസം അടുപ്പിച്ചടുപ്പിച്ചുള്ളതൊന്നും പോവാറി ല്ല ഒരൂസം പോയിട്ട് വരാവൊൻള്ള ഇത് കട യുള്ളോണ്ട് അങ്ങനെ മാറാൻ പറ്റ
അഹ് ആഹ്
കടേന്ന് വർക്ക് പ് വർക്ക് പോവും
ആഹ് അതന്നെന്
നമ്മളെ ഈപ് പല ചെരക്കട പലചരക്കാണെങ്കി പിന്നെ ഒട്ടും അനക്കാൻ പറ്റത്തില്ല ഇക്കാണെങ്കി ഇകീറി പെറിങ്ങിൻ്റെ പണിയാണ് അപ്പ അത് അങ്ങനെ അടച്ചിട്ട്ട്ട് പോയാ
ഉം ഉം ഉം
ശെരിയാവൂല്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ പോത്തില്ല പിന്നെ നാഹൂറൊക്കെ പോരുനീ ഓണസമയത്തെ മാമ പോവും അതഞ്ചുസവുമ്പോഴ അഞ്ച് ദോസ ട്രിപ്പ് അഞ്ച് ആറ് ദോസ ട്രിപ്പ്. പിന്നെ നാഹൂറ് ഏർവാ ടി അങ്ങനെയുള്ള പള്ളികളൊക്കെ
ആഹ് ആകെപോവൂലെ ഉം ഉം ആഹ് ആഹ് അഹ്
ഇല്ലാതങ്ങനെ പോത്തൊന്നൂല്ല
ഉം ഉം ഇവടെ പോവും എടക്കെടക്ക് പോവാറുണ്ട് ഏ ഇങ്ങനെ ചെറിയ ട്രി പ്പ് എനിക്ക് ഈ ആ എന്താ നിക്കുന്നെ ട്രി പിനോടൊന്നും വല്യേ താല്പര്യല്ല. വൺ ഡേ ട്രിപ്പിനോടൊള്ളൂ താൽപ്പര്യം പോയിട്ട് നിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാ ന്നാലും ഞ പോയിന്ന്ട്ടോ റിസോ മക്കള് പറഞ്ഞിട്ട് അങ്ങനെ പോവല് ണ്ട് റിസോട്ടില് സ്വിമ്മിങ്ങ് പൂളിൽ കളിക് ക്കാന്ന്നൊക്കെ പറഞ്ഞിടൈ പോയിന്നു. കുറച്ചായി പോയിട്ട്.
ഉം ഉം ന്നെങ്കി ശരിയെടെ.